ആഹ്
ആഹ്
കേക്ക്ണില്ലേ ഹലോ
എവിടെക്ക്ട്ട്
ആഹ് ആഹ് ന്നട്ട്
വേണം എങ്ങനെ
സുഖലേന്നൊയ്ക്ക
ന്നോ
ന്നലെ അടുക്കളത്തെ പണിയൊക്കെ കഴിഞ്ഞാ?
അടുക്കളയൊത്തെ കഴിഞ്ഞോണ്ട് ക്ക് ഞാൻ വെട്ടക്കൊള്ളൂ പ്പൊ
എ എളച്ചില്ലവിടെ
എച്ചില്ല അവള് വിരിന്നോയിക്ക്ണേ
ഏ പ്പ മ്മേ?
ഇമ്മ നത്തുന്റെ വീട്ടി പോയിണ്
ആഹ്ശരി പ്പ ഇന്ന് ഒറ്റക്കൊള്ളൂല്ലേ
അ
ആഹ് അപ്പ പിന്നെ അകത്തിനൊക്കെ കഴിച്ചാൽ മതി നമ്മള ഒറ്റക്കല്ലെ നമ്മളെ ഇഷ്ടത്തിന് കഴിക്കാലോ
ഉം ഉം
എങ്ങനെ ഉമ്മക്കെ എന്താ പാട്
ആ ഒക്കെ കണകഞ്ഞെ അങ്ങനെ പോണത്
ഏഹ് അ അഹ് വർക്ക് ചെയ്യനൊക്കെ അറിയോ മ്മാക്ക്
എങ്ങനെ എന്തോ
ഉം
ഏയ്
ആഹ് നമ്മള് ചെയ്യ്ണത് നമ്മക്ക് എന്തേും വരുമാനം കിട്ടണ്ടല്ലേ ഉം പിന്നെ പണികളൊക്കെ കഴിട്ട് മക്കളൊക്കെ കളിക്കാവല്ലേ
ഇവിടെണ്ട്
ആ ആ എങ്ങനെ തല്ലൂടലൊക്കെ ഇണ്ട രണ്ടാളും
ഇല്ലല്ല ഓല് പിന്നെ നല്ല ഇത് ഉള്ളോണ്ടെ
ഏഹ്
ഉം നല്ല എയ്ജ് ഡിഫറൻസ് ഉള്ളത് കൊണ്ട്
ആഹ് ആഹ് ആഹ് ഇവിടേം ഏജ് ഡിഫ്രൻസ് ഒക്കെണ്ട് പറഞ്ഞിട്ട് കാര്യം ഇല്ല തല്ലിന് കുറവൊന്നുമില്ല
ആഹ വല്ലപ്പോയൊക്കെ അങ്ങനെള്ളൂ അല്ലാതെ
ആ ഇവിടിം വല്ലപ്പോഴുണ്ട് പ്പൊ ന്നാലും
സ്ഥിരം അടി ചിലവിടൊക്കെ സ്ഥിരം അടി ആന്ന് പറയിണ കേക്കാം
ആഹ ഇവിടെ സ്ഥിരമൊന്നുമല്ല എന്നാലും ഇണ്ട് ട്ടാ ഇടക്കും തലക്കൊക്കെ അടി തന്നെയാണ് ഒരു നല്ലം പോലെ കളിക്കണ ഇടയ്ക്കാണ് പിന്നെ തല്ല് ഉണ്ടാവുക
ഉ ഇങ്ങൾ എങ്ങനെ പുറത്തൊക്കെ പോവോ ടൂറൊക്കെ പോവലണ്ടോ
ടൂറ് ഞാന് ഇപ്പോ ഇന്റെ മോന് വെയ്യാത്ത കുട്ടിയാണ്
എങ്ങനെ
നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാ
തന്നെ
ആ അപ്പൊ ഓനായിട്ട് ഞാൻ പോക്ക്ണ്ട് ഫാമിലി എല്ലാരും കൂടി ഒക്കെ പോകുമ്പോ പോകും ആദ്യൊക്കെ പോയിരുന്ന് ട്ടാ ചെറുതാവമ്പോ ഓനെ എടുത്ത് നടക്കാലോ അപ്പൊക്കെ ഇപ്പം വലുതായപ്പളെ എടുത്ത് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്
പിന്നെ എങ്ങനെ വീൽചെയറോ
ആ വീൽചെയറ് വേടെ ദൂരത്തേക്ക് യാത്രയൊക്കെ പോകുമ്പോ വീൽചെയർ കൊണ്ടോകും അല്ലാത്തപ്പൊ ഞങ്ങള് ഇടുക്കും ഞാന് ഇടക്കും അല്ലെങ്കെ ഹസ്ബൻഡ് ഇടക്കെ അല്ലേൽ ആരേലും ഒക്കെ ഇണ്ടെങ്കെ പിന്നെ സ്കൂൾക്ക് ഓൻ സൈക്കിളിലാ പോവ
സ്വന്തമായിട്ട് പോവോ
ആഹ അതെല്ലാരും കലമ്പുതാണ് സൈക്കിൾ ആവുമ്പോ ചവിട്ടാൻ പറ്റണ്ടല്ലോന് നടക്കാൻ പറ്റ ഇല്ലെങ്ങങ്കിലും സൈക്കിള് ചവിട്ടാൻ പറ്റണ്ടോനിക്ക്
ആഹ അതെന്താ പിന്നെ ആദ്യേ ണ്ട്
പ്രസാ ആഹ പ്രസവത്തില് ഉള്ളതാണ്
തന്നെ
ഉം ഇവനിക്ക് നട്ടെല്ലിന് ഒരു മുഴ ഉണ്ടായിരുന്നു ആ മുഴ ഓപ്പറേഷൻ ചെയ്തു അങ്ങനെ പിന്നെ ഓന്ക്ക് മോന്ക്ക്
ആഹ
ഉം പ്രസവിച്ചപ്പോ നട്ടലിന് ഒരു മൊഴയിരുന്നു കാലൊന്നും അന തിരുന്നീല തീരെ നമ്മള് കുട്ടികളെ കാല്ട്ട് പഠിപ്പിക്കൂലേ
ആഹ
അങ്ങനെ ഒന്നും ചെയ്തിരുന്നില ഓൻ
ഉ അപ്പൊ പിന്നെ എത്ര ആയരെ അറിഞ്ഞത്
ഞാന് സ്കാനിങ്ങിലൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പ്രസവിച്ചപ്പോള ഞങ്ങള് സത്തിന്റെ ഒരു മാസത് ഒരു ഒമ്പതാം മാസത്തെ പ്രസവം അടുപ്പിച്ചൊരു സ്കാനിങ് ഉണ്ടാവുമല്ലോ
ആഹ ആഹ
ആഹ് ആ സ്കാനിങ്ങിലാണ് ഞങ്ങള് കണ്ടത് ൻക്ക്ത് തലക്കെന്തോ കൊഴപ്പണ്ട്ന്നാ അന് കണ്ടത്ട്ടാ
ഉം
ഏഹ് അപ്പൊ ആ സമയം വെച്ചിട്ട് നമുക്കാെന്നും ചെയ്യാൻ പറ്റില്ല്യല്ലോ
ആഹ് പിന്നപ്പോ പട്ച്ചാേൻ തര്ണതല്ലെ മ്മക്ക്
അതെന്നേ ഞമ്മൾക്കത്രെന്നെള്ളു
ഉം ഊം അല്ലാത്ത കൊഴപ്പൊന്നുല്ല്യല്ലോ
ഇല്ല ബുദ്ധിക്ക് പ്രശ്നം അങ്ങൻത്തെ പ്രശ്നങ്ങളൊന്നുല്ല
ഓക്കെ
ഉം ഇഞ്ഞ് നടക്കാൻ പറ്റ്ണില്ല പിന്നെ അരക്ക് കീപ്പോട്ട്ള്ള എല്ലാ പ്രശ്നങ്ങളും
ഉം ആഹ്
നേരത്തെക്കെ പോയിട്ട് നമ്മളിപ്പോ അപ്പിടാ മൂത്രാെയ്ക്ക്ണതൊന്നും അവന് അറീലാ
ആഹ് അപ്പൊ ഈ സ്കൂൾലൊക്കെ പോയാലോ
പമ്പേഴ്സാണ് ഫുൾട്ടൈം പമ്പേഴ്സല്ലേ ഉം ഞ്ഞഥവാ അങ്ങനെ പമ്പേഴ്സ്ന്ന് അവന് പാെറത്ത് വര്ണ്‌ണ്ട് തോന്നിയാലോന് ഓന് സ്കൂൾന്ന് വെരും
ആഹ്
ടീച്ചറ് ടീച്ചറോട് സംസാരങ്ങട്ട് ടീച്ചർമാര്ക്കൊക്കെ പിന്നെ അവന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നോണ്ട്
ആഹ്
ടീച്ചർമാരവനെ ശ്രദ്ധിക്കും സ്കൂൾലെ കുട്ട്യേളും നല്ല സപ്പോട്ടാണ് ഓന് ഓന്റെ കാര്യങ്ങളൊക്കെ നോക്കാനും ചെയ്യാനൊക്കെ
ആറാം ക്ലാസ്സ്ലോ?
ആഹ് ആഹ് ആറാം ക്ലാസ്സ്ലാ
അഹ് ആഹ്
ആഹ് അപ്പം അപ്പങ്ങനാകുമ്പം വല്യ കാെഴപ്പല്ല്യാ പിന്നെ ആ സെയ്ക്കളോട്ടീട്ടോനെല്ലോട്ത്ത്ക്കും പോകും
ആഹ്
ഉം ഓനെക്കൊണ്ട് പറ്റ്ണ മാര്യൊക്കെ സെയ്ക്കള് ചവ്ട്ടീട്ട് പോവും വീട്ട്ലാവുമ്പം മുട്ടുത്തീട്ടാ നട്ക്കാ
ആഹ് അഹ് ആഹ് ഇതിനപ്പൊ ആദ്യ ഇപ്പൊ ഒര് രണ്ട് മൂന്ന് വർഷത്തിന് ശേഷാ തോന്ന്ണ്ട് ഒര് മൂന്നാ മാസൊക്കാെര് സ്കാനിങ്ങ് വന്നത് അയ്ലറ്യല്ലോ മക്കെക്കെന്ത്ണ്ടെങ്കിലും പർഞ്ഞാട്ട്
പ്പൊ ഇന്റെ മോളെ പ്രസവിക്ക്ണ സമയത്ത് മൂന്നാം മാസ്ത്തെ സ്കാനിങ്ങൊക്കെ ണ്ടായ്ര്ന്നു
ആഹ്
അപ്പോ അത്‌ന്നർഞ്ഞാല് ഇന്നത്തെമായ്ര്ത്തെ സ്കാനിങ്ങല്ല പണ്ടെത്തെമായ്ര്ത്തെ സ്കാനിങ്ങല്ലെ പ്പോ ഇപ്പൊരു ഉം തൊക്കെണ്ടല്ലോ സി എം ആർ എന്താണ് എന്തോര് പർഞ്ഞിട്ട്ള്ളാെരായാസ് സ്കാനിങ്ങാെക്കെ അതിലെല്ലാ കാര്യങ്ങളും അറിയും
ആഹ്
പണ്ട് ഞാം ഞാന്റെ മോനെ പെറ് പെറ്ണ സമയത്തൊന്നും ആ സ്കാനിങ് ണ്ടായിട്ട്ല്ല്യാ
ഏഹ്
ഉം പിന്നെപ്പ നമ്മക്ക് അറിഞ്ഞാ മ്മക്ക് തരാൻ വെച്ചെ പട്ച്ചോൻ തരാൻ വെച്ചെല്ലേ
ആഹ് ആഹ്
നമ്മള് സീകരിക്കെന്നെ
ഉം ഉം ആതെ ഞമ്മക്ക് നോക്കാൻള്ളത്ണ്ടായാ മതി
അത അത്രേള്ളൂ ഞമ്മക്കയ്ന്ള്ള ആരോഗ്യും തും തന്നാ മതി പടച്ചെ നമ്മള് മരിക്ക്ണ വെരെ നമ്മളെ മക്കളെ മ്മള് തട്ടി കളയില്ലല്ലോ ഇത്പോലെ വാണ്ടാ ന്ക്കും ഇ എന്റെ വീട്ടുകാര് തന്നെയായിരുന്നു അവന കൂടുതലും നോക്കിരുന്നത് എന്റെ ഉമ്മയും എന്റെ ഇപ്പാണ് അവനെ കൂടുതലും നോക്കിരുന്നത്.
ആഹ്
ഉം അവനവിടായിരുന്നു കൂടുതലും.
ആഹ്
ഓനെപ്പോഴെങ്കിലൊക്ക എന്റെ അടുത്തേക്ക് വരുവൊള്ളാരുന്ന് പിന്നെ സ്കൂളിലൊക്കൊക്കായപ്പോ പിന്നെ ഞാൻ ഇങ്ങട് കൊടുന്നതാ. അന്ന് തന്നെ അവിടെ പേര കുട്ടികളൊന്നും ഇണ്ടായില്ല ഓനന്ന് മൂത്ത പേരക്കുട്ടി പിന്നെ ആങ്ങളാരൊക്കെ കല്യാണം കഴിഞ്ഞപ്പോ പിന്നെ അവിടെ കു ട്ടികളൊക്കെ ആയി പിന്നപ്പോ എല്ലാരും കൂടി ആമ്പം ബുദ്ധിമുട്ടല്ലേ. ഉണ്ടായിട്ടല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല എന്നാലും ഞമ്മള് കണ്ടറിയണ്ടേ.
ആഹ് ആഹ്
അടിപ്പ മെഡിസിൻ എന്തേണ്ടോ?
ഫിസിയോതെറാപ്പി ചെയ്യണ്ട്. മെഡിസിൻ കയിച്ചിട്ടൊന്നുല്ല. ഫിസിയോ തെറാപ്പി എല്ലാ ആഴ്ചയിലും പോണ്ട പിന്നെ വീട്ടിൽന്ന് നമ്മൾ ചെയ്യും. ചെയ്ത് കൊടുക്കും അങ്ങനായിട്ട്.
അ എന്ത് മാറ്റം വരണിണ്ടോ?
ഓന് നടന്നിരുന്നു ഇടക്കൊന്ന് നടന്നിരുന്നു പിന്നെ ഓന് വെയിറ്റ് വെച്ചിപ്പോ ഇപ്പൊ രണ്ടു വർഷത്തോളായി തീരെ നടക്കാതായത് അതിന്റെ മുന്നേക്കെ ഇങ്ങനെ ഓനെ ക്കൊണ്ട് പറ്റുന്ന പോലെക്കെ കാല് വലച്ചിട്ടൊക്കെ ആയിട്ട് നടക്കുവാരുന്നു അപ്പൊ ഇപ്പൊ രണ്ടു വർഷായിട്ട് തടി കൂടിയവന് വെയ്റ്റ് കൂടി. അ പ്പോ ഓന് ഓനക്ക് പിന്നെ തീരെ നടക്കാൻ പറ്റാതായി ഓരൊക്കെ തീരെ ബലയില്ലാതായി പിന്നെ തീരെ എണീറ്റ് നടക്കാനും നിക്കാനും പറ്റാത്ത അവസ്ഥയായി അപ്പൊ മുട്ട്ത്തിട്ടല്ലാതെ പോണിപ്പ ഭിത്തി സിയോ തെറാപ്പി വീണ്ടും ചെയ്ത് തുടങ്ങിയപ്പോ കൊറച്ചൊരു മാറ്റംന്ന് പറഞ്ഞാല് തുടങ്ങീട്ടൊള്ളൂ
ഉം ഉം
ഉം മാറ്റം വെരയക്കാരന്ന് വിചാരിക്കുണു.
ഉം ആഹ് കൊറെക്കെ അങ്ങനെ ചെയ്യുമ്പളേ
ആഹ് അതെ നമ്മളും നമ്മളെ കൊണ്ട് പറ്റണ മാതിരി നമ്മള് ശ്രമിക്ക അത്രേ ഉള്ളു. പഠചോന്റെടുത്തല്ലേ പിന്നെ ബാക്കിയുള്ളൊക്കെ.
ആഹ്
അനെ അതൊന്ന് ശരിയായി കിട്ടിയാ മതി മറ്റേ പമ്പൊയ്സിടുന്നതേ അതാണ് ഏക പ്രശ്നം
ഉം ഉം
അതൊന്നുണ്ട് മാറിക്കിട്ടിയ തന്നെ വലിയ ഹൈറാണ് അൽഹമ്മദിലില്ലാഹ് ഞമ്മക് സ്തുധിക്ക
മ്
സ്കൂളിക്കൊക്കെ പോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ബുദ്ധിമുട്ടാണ്ല്ലേ സാധാ സ്കൂളിലൊ ഗവൺമെന്റ് സ്കൂളിലൊ?
ആഹ് സാധാ സ്കൂൾ തന്നെയാണ് അവരെ അവരെതിലായിട്ട് സ്കൂളൊക്കെ ഉണ്ട് ഓന്ക് അങ്ങനെ പഠിക്കുന്നത് ഇഷ്ടല്ല.
ആഹ് ആഹ്.
ഉം ഓൻ പറയാ അങ്ങനെ പഠിച്ച ഞാൻ പിന്നെ ഫുള്ളായിട്ട് അങ്ങനെ തന്നാവും മ്മച്ചീന്ന് പറയും
ഉം
ഉം ഒനിക്ക് മറ്റുള്ള കുട്ടികൾ ചെയ്യുന്ന കണ്ടാലെങ്കിലും ഒരു വ്യത്യാസം തോന്നിയാലോചെട്ടെ.
ആഹ് ആഹ്
മ്.
ചെൽപ്പ അങ്ങനെയും മാറാൻ സാധ്യതണ്ട്ല്ലേ?
ഏഹ്
വേറൊള്ള കുട്ടികൾക്കെങ്ങനെ ചെയ്യുന്നവരോന്ന് ചെയ്യുന്നതക്കെ കാണുമ്പോളേ
ആഹ് അതെ അവരെ അങ്ങനൊക്കെ ചെയ്യുമ്പോ പിന്നെ ഓനക്കും അങ്ങനൊക്കെ ചെയ്യണന്ന് തോന്നിയിട്ടിണ്ടെങ്കി അപ്പോനയ്ന് വേണ്ടി ശ്രമിച്ചാല്
മറ്റടുത്ത് പോയാ മറ്റേ ഇതിലാക്കിയ പിന്നെ എല്ലാരും ഒരേപോലെയല്ലേ
ആഹ് അപ്പൊ പിന്നെ അവർക്കൊരു മടുപ്പല്ലേ അ പിന്നെ അവനെക്കാളും വ്യാത്ത കുട്ടികളൊ ഓന് കാണുന്നുണ്ടാവ അപ്പൊ ഓനക്ക് അതിനേക്കാളും വലിയ ടെൻഷനും കാര്യങ്ങളുംക്കെ ആവും. അപ്പൊ അത് കാരണം സാധാ സ്കൂളൾ തന്നെത് രി പഠിച്ചിനി അതുകാരണം ഓനക്ക് നല്ല കൂട്ടുകാര അവൻന്റെ ഫ്രണ്ട്സുകളൊക്കെ നല്ല നോക്കു ഓനെ അവനിക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും.
മ്
മ് ഉം അത് അങ്ങനെയൊക്കെ ആയിട്ട് പോണുണ്ട്. പിന്നെ എന്ത്‌ന്നണ്ട് കറങ്ങി ചായക്കൂടിയൊക്കെ എല്ലാരും കഴിഞ്ഞില്ലേ? എല്ലാരുടെ ചായടിം കഴിഞ്ഞിലെ ഉം?
ചോറായി.
ആ ഹസ്ബൻഡ് വിളിക്കാറില്ലേ
ആ വിളക്കലണ്ട്
ആ ആഹ് പിന്നെ ഇപ്പല്ല
ബ്ടലാ എന്റെ കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞാല് മരിച്ച്
ഉം ഉം
ഉമ്മ ണ്ട് നാത്തുമാരുണ്ട്.
ഉം ഉം ന്നാ ഇനി വേറെ കൊഴപ്പൊന്നില്ലല്ലോ
മാ ന്ന യിക്കോട്ടെ
ആ ന്നാ ശരിടാ.
ആ അഹ്